ഓഹ്
ആഹ് ഇപ്പ കേക്കുന്നുണ്ട്
കേക്കാമോ നേര്ത്തെ എന്താേ പറ്റിയത് എന്തോ ഉം നേര്ത്തെ ഇനി എന്തോ പറ്റിയതാണോ എന്തോ
പിന്നെ അതെ അത് അറിയത്തില്ല ഇൻനെറ്റിന്റെ എന്തേലും പ്രശ്നംങ്ങാണും ഹലോ കേക്ക്ന്ന്ണ്ടോ
നിനക്ക് റൈഞ്ചിന്റെ ഇഷ്യു ഉണ്ടോ ആഹ് ഇപ്പൊ കേക്കാ നേരത്തെ ഒന്ന് കട്ടായി കട്ടായി പോയി
ആരാ
കട്ടായി കട്ടായി ആയിരുന്നു കേക്ക്ന്നത്
ഉം
ഹലോ
പിന്നെ എന്തോണ്ട് ഹലോ
ഓഹ് നിനക്ക് എടക്കെടക്ക് ബോയ്സ് കട്ടായി കട്ടായി പോവുന്നു ഹലോ
ആ ഒര് പ്രൊജക്റ്റ് റൈഞ്ചിന്റെ കൊറവാന്ന് തോന്ന്ന്നത്
വെളിയിലോട്ട് വെല്ലോം വെളിയിലോട്ട് വെല്ലോം എറങ്ങി നിന്നെ നീ
നോക്കട്ടെ ഇപ്പഴോ
ഉം ഹലോ
ഇപ്പ കേക്ക്ന്നുണ്ടോ
ഉം കേക്കാ
നൊ ഒരു മിൻറ്റേ
ഉം നീ പർഞ്ഞാേ
ഉം പി ജിയ്ടെ ഞാൻ കണ്ടാര്ന്ന് ഇത്പോലെ ബി എഡിന്റെ ഞാൻ കണ്ടില്ല
ആഹ് ബി എൻ ഡ്ന്റെ സപ്ലിമെന്റ്റി എഴ്താ ആഹ് അട്ത്ത ആഴ്ച വെരോന്ന് അപ്പു പർഞ്ഞ് മൂന്നാല് ദിവസ്ത്തിനെങ്ങാനും കാണും
ആഹ് അപ്പ വന്ന് കൊട്ക്കാല്ലോ
ഉം ആഹ് നേര്ത്തെ കിട്ടിയാ കൊഴപ്പല്ലാര്ന്ന്
തേഡ് തേ തേഡലോട്ട്മെന്റ് ഉണ്ടായിരുന്നോ
തേഡ് അലോട്ട്മെന്റ് ഇല്ലെന്ന്
ഉം
ഗ്രീഷ്മ ഇന്ന് രാവിലെ ഞാൻ മെസ്സേജ് ഇട്ടേര്ന്ന് തേഡലോട്ട്മെന്റ് ഇല്ല പിന്നിം സപ്ലിമെൻട്രിയ്യ് മാത്രെ ഒള്ളൂന്ന്
ഉം എന്തായാലും അങ്ങ് അ അങ്ങനെ ആ ആക്കിട്ടും കാര്യൊന്നും ഇല്ലല്ലോ കാരണം ബി എഡിനൊക്കെ പിള്ളേര് കാെറവല്ലേ
മിഡിൽ
ഹലോ
ആഹ് പറ ആ പറ പറ
ഉം നീയെന്തോ പറഞ്ഞല്ലോ? സൗണ്ട് പോയി അതോണ്ട് വ്യക്ത
ഇല്ലല്ല അമ്മ ഒന്ന് വന്നതാ എന്തോ ഒരു കാര്യം ചോയ്ക്കാനായിട്ട്
ആണോ? ഇനിയിപ്പ അടുത്ത വർഷം ഉം പറഞ്ഞൊ
ഇല്ലില്ല പറഞൊ പറഞൊ
അടുത്ത വർഷം എറങ്ങത്തില്ലല്ലോ ഇവരൊക്കെ ഈ ഡിഗ്രി പഠിച്ചവര് ഫോറിയറല്ലയോ?
ആന്നാന്ന് അട്ത്തേന്റെ അട്ത്ത വർഷാ എറങ്ങത്തൊള്ളൂ
ആഹ ചെലവരൊക്കെയല്ലേ എറങ്ങത്തൊള്ളൂ അപ്പൊ അടുത്ത വർഷം കൊടുത്താൽ കിട്ടാൻ ചെലപ്പോ ചാൻസ് കൂടുതലായിരിക്കും രിക്കും ബി എ ണ്ടൊക്കെ ഒരൂഹം വെച്ച് പറയാ അറിയത്തില്ല
അതായത് എടാ ഈ വർഷംവെല്ലേ മൂന്ന് വർഷത്തിലെ ആ ആൾക്കാരവസാനായിട്ടെറങ്ങുന്നേ
അതോ അടുത്ത വർഷത്തെ ആൾക്കാരാന്നോ അതായത് രണ്ടായിരത്തി ഇരുപത്തി അങ്ങനാന്നെങ്കി ഈ വർഷം കൂടെ അങ്ങനൊന്നെങ്കിൽ ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപെത്തി ഴേയിൽ എറങ്ങുന്നൊരു മാത്രെ എന്തായാലും മ് മൂന്ന് വർഷത്തെ പ്ലാൻ വരത്തുള്ളൂ
അയീ രണ്ടായിരത്തി ഇരുവത്തേഴ് ഏഹ് എറങ്ങാൻ പറ്റത്തില്ല അവര് ഫോറിയെറ പിന്നെ നമ്മള് തേഡിയർ വരെ വേണങ്കി എടു ത്തിട്ട് എറങ്ങുന്നവരുണ്ടല്ലോ അങ്ങനെള്ളവരെറങ്ങുവായിരിക്കും
അത് കഴിഞ്ഞിട്ട് ബി എഡിന്റെ സിസ്റ്റം ഇങ്ങനെയായിരിക്കുന്ന് എനിക്കറിയത്തില്ല
ആഹ് അതൊരു ഊഹമുണ്ട് പക്ഷെ കെറച്ചുടെ കഴിഞ്ഞ് ബി എഡ് ഇത്പോലെ ഇന്റഗ്രേറ്റഡാക്കാൻ പോവാന്ന് പറയുന്നേട്ടായിരുന്നല്ലോ?
ചെലപ്പോ ഫോർത്തിയറ്കാരെറങ്ങുന്ന സമയത്ത് ഇന്റിക്രേറ്റ്സ് ആക്കാനും മതി
ഉം അത അപ്പ അങ്ങനെയാണെങ്കിയൊരു ഇരുവത്തൊമ്പതൊക്കെ ആവുവായിരിക്കും ഇരുപത്തൊമ്പത് മുപ്പത്
ഉം
ഇരുപത് അടുത്ത വർഷം വരാൻ ചാൻസ് കെറവായിരിക്കും അങ്ങനാണെങ്കി അടുത്ത വർഷൊന്ന് കൊടുത്ത് നോക്കണം
പിന്നെ നീ വീണ്ടു ബി എ പഠിക്ക നിക്കോ?
ബി എ അല്ല ബി എഡ്
ഉം ഇറ്റഗ്രേറ്റഡ് ആക്കുന്നേന് മുമ്പോ?
ഉം ആക്കുന്നതിന് മുമ്പ്
ഉം പിന്നെ
കൊടുത്ത് നോക്കത്തേയൊള്ള് എനിക്ക് ആക്ച്വാലി‌ അയിന് താല്പര്യല്ല പി ജി പോവാനാ താല്പര്യം.
എടീ എഹ് എനിക്ക് തോന്നുന്നെ പി ജി നെക്കാട്ടും വെല കൊറവാണ് ബി എ ഡ് പഠിക്കുമ്പോന്ന്
അല്ല ബി എ ഡ് കിട്ടാ ട്ടാൻ ചാൻസ് കൊറവല്ലേ അതുകൊണ്ടാ ഒരു ഇത് ബാക്കിലോട്ടങ്ങ് നിക്കുന്നത്.
മാനേജ്മെന്റാന്നെങ്കി കിട്ടുവല്ലോ
മ് മാനേജ്മെന്റാണെങ്കി കിട്ടും പിന്നെ മാനേജ്മെന്റിന്റെ ആ ഒരു ഇത് കാര്യവാണ് അഥവാ ദൂരെ വല്ലോ ആണ് കിട്ടുന്നണെങ്കി ഇതാ കടക്ക്ന്ന്
നീയാദ്യം ഫോർത്ത് സെമ്മിന്റെ എക്സാം എഴുതിയെടുക്കാം നോക്ക്
എഴുതിയല്ലോ വരണ്ടെ റിസൾട്ട് വരട്ടെ
എഴ്തിയോ ഇന്ന് ഈ വർഷം ഇപ്പഴായിര്ന്നോ?
ഉം എഴുതി ജൂണില് ജൂണിലായിരുന്നു പോയി എഴുതിയായിരുന്നല്ലോ
ഞാൻ വിചാരിച്ച് ഓഗസ്റ്റ് ടൈം ആവൂന്ന് ഞാൻ വിചാരിച്ചത് അതാ ഞാൻ ചോയ്ച്ചേ
മറ്റേ എന്തോ വാ ഈ നമ്മടെ താഴ താഴത്തെ ബാച്ചിൽ ഇപ്പ ഇറങ്ങിയ പിള്ളേരുണ്ടല്ലോ അവരൊക്കെ എല്ലാരും ഉണ്ടായിര്ന്ന് എഴുതാന് അ പ്പം അതില് ഒരു കൊച്ച് എന്റെറ കൂടെ യിരുന്നത് ഞങ്ങളെ ടീച്ചർ പിടിച്ച് എല്ലാരും ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് ഇരിക്ക്വാന്നേ
ഉം
നമ്മടെ ക്ലാസ്സിന്റെ അപ്പുറത്തെ ക്ലാസ് ഉണ്ടല്ലോ ആ ക്ലാസ് ആയിരുന്നു അതായത് ഈ റൂം നമ്പർ
നാപ്പത്
ഇപ്പം റൂം നമ്പർ അഞ്ചിലായിരുന്നു നമ്മള് ആ മോളിലത്തെ അപ്പൊ എല്ലാരും ബോഡ് ബോർഡ് സ്ട്രെറ്റ് ആക്കിരിക്ക അതായത് മനസ്സിലായില്ലേ ഇരിക്കുന്നേ ഞങ്ങളെ ടീച്ചർ പിടിച്ച് കാസാരെ കൊണ്ടിരുത്തി ഒരു ബെഞ്ചും കൊണ്ടിര് ത്തിട്ട് എല്ലാരും കാണുന്ന രീതിയിലിര്ത്തി അയ്യോ,,, എഴുതാൻ പെട്ട പാട് എല്ലാരും നോക്കുവായിരുന്നു ഞാൻന്നും നോക്കിയില്ല. കുനിഞ്ഞിരുന്ന് അങ്ങ് എഴുതി എന്തായാലും നല്ല രീതിക്ക് എഴുതിയിട്ടുണ്ട്. ഭയങ്കര ടഫാ ആയിരുന്നു കോ സ്റ്റിയൻ ഭയങ്കര ടഫായിരുന്നു ന്നാലും കുഴപ്പില്ല എന്നിട്ടിനിക്ക് വിഷമം നാല് മാർക്കിന്റെ അങ്ങ് വിട്ടുപോയി ആണ് പിന്നെ ഈ പുള്ളാരൊക്കെ ഉണ്ടായിണ്ട് കൊഴപ്പമില്ല അവരൊക്കെ എല്ലാർക്കും ഉണ്ട് ആർക്കും കഴിഞ്ഞൊട്ട് ഇംഗ്ലീഷ് കിട്ടിയില്ല
ഉം ഉം
എല്ലാർക്കും ഇംഗ്ലീഷ് കയിന്ന ങ്ങ് പോയി
ഉം അത് പഷേ ആ സമയത്ത് നമ്മളുടെ സമയത്ത് നമ്മളങ് എഴുതി എടുത്താരുന്നെങ്കി ഏ അന്നത്തെ സമയത്തെ എളുപ്പമായിരുന്നുന്ന് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു
ആഹ് ഇപ്പൊ കൊസ്റ്റൻ പാടാ ഒന്ന് വായിച്ചു നോക്കണം ഈ വട്ടത്ത് ഈ വെട്ടത് കുഴപ്പമില്ലായിരുന്നു. കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വന്ന എക്സാം കൊസ്റ്റ്യൻ പേപ്പർ ഒന്ന് കാണണമായിരുന്നു കിളി പോയി എന്റെ. രണ്ടായിരത്തി ഇരുപത്തിയാറ് കൊഴപ്പമില്ലായിരുന്നു.
നമ്മടെ ടൈമിൽ ത്തെ അത്രയും കുറച്ചുകൂടെ എളുപ്പമാണോ ന്ന് എനിക്കൊരു സംശയുണ്ട് കാരണം വർഷം കൂടി കൂടി വരുമ്പോ കൊറച് ഇപ്പഴും തപ്പാപ്പൻ അല്ലെ വരുത്തുള്ളൂ പ്രത്യേകിച്ച് നമ്മടെ കൊറോണ ബാച്ചായിരുന്നു.
ന്റെ ക്വസ്റ്റ്യൻ
എന്ന് വെച്ചാ കൊറോണയുടെ ഇതില് വന്ന
ആ ആരുന്നാ യിരുന്നു. നാല് മാർക്കിന്റെ ക്വസ്റ്റ്യന്റെ മൂന്നെണ്ണം ഞാൻ വിട്ട് എനിക്കങ്ങ് സങ്കടം വരുവാ ഇറങ്ങി ട്ട് കാരണം ഞാനില്ലെ എസ് എ എഴുതി എഴുതി അങ്ങ് പോയി. എഴുതാനുള്ള സമയം കിട്ടിയില്ല. ഞാൻ നല്ല രീതിക്ക് ഇരുന്ന് പഠിച്ചിട്ടാ പോയി എഴുതിയത്. എഴുതി എഴുതി എഴുതി എന്റെ സമയം അങ്ങ് പോയെ ടി എഴുതാനുള്ള സമയം കിട്ടിയില്ല എനിക്കങ്ങ് വിഷമം വരുവാ. ഞാൻ പറയാ ഈശ്വരാ ഇച്ചിരി കൂടെ സമയം തന്നിരുന്നെങ്കി എന്നിട്ടും ഞാൻ കുത്തിയിരുന്ന് എഴുതുവാ അവസാ വസാനം മിസ്സ് പേപ്പറും മേടിച്ചോണ്ട ങ്ങ് പോയി പിന്ന ഒന്നും പറയാൻ പറത്തില്ല ആഹ് ഞാൻ രണ്ട് എസ് എയും എഴുതി ഉം എയു ഴുതി എഴുതി മൂന്നാമത്തെ എസ് എയും എഴുതണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെയത് എഴുതിയിട്ടും മാർക്കൊന്നും കിട്ടത്തില്ല.
ഹ് പത്ത് മാർക്കെങ്കിലും കിട്ടുവാണെങ്കിൽ ഹ്എന്തോ ഇരുപത് മാർക്ക് കിട്ടിയേനെ എസ്എക്ക് മാത്രമായിട്ട് ബാക്കി നാല് മാർക്ക് ന്റെ മൂന്ന് ക്വസ്റ്റ ൻല്ലേ വിട്ടുള്ളൂ ബാക്കി മൂന്നെണ്ണം എഴുതിയില്ലേ
ഉം എഴുതി എന്നാലും ഒരു വിഷമം അത്രയും മാർക്ക് കിട്ടൂന്നുള്ളത്
പിന്നെ രണ്ട് മാർക്ക് വീതം കിട്ടിയാലും ഒരു മുപ്പത് മാർക്ക് ആകും മറ്റേ രണ്ടു മാർക്ക് മാർക്കിന്റെ കൊസ്റ്റൻ എഴുതി കാണത്തില്ലയോ ഒരു മാർക്കിന്റെ എഴുതി കാണും
ഉം ഒരു മാർക്കൊക്കെ ടഫ് ആയിരുന്നു കേട്ടോ
ഉം
ഒരുമാർക്കൊക്കെ ടഫായിരുന്നു ഞാൻ ഇങ്ങനെ ഇരിക്കുവാ എല്ലാരും ഞാൻ ഇരുന്ന് ഇരുന്ന് തന്നിട്ടെ എല്ലാരും ഇരുന്ന് എന്നെ നോക്കുന്നു നമ്മുക്ക് മുമ്പ് ഇറങ്ങിയവരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ ഇരുന്ന് എന്നെ നോക്കുന്നു എന്റെ ഫ്രണ്ട് രണ്ട് ചേട്ടന്മാരായിരുന്നു എഴുതുന്നുമില്ല എന്നെ നോക്കിയിരിക്കുന്നു ഞാനാണെങ്കി എങ്ങനെങ്കിലുംമൊക്കെ എഴുതിതീർക്കാനാ നോക്കുന്നെ
ആ
ഞാൻ എന്ത് ചെയ്യാന അയിന്പ്പറത്ത് കാണാം പറഞ്ഞു തരാൻ വേണ്ടി ആരാണ്ടിരുന്ന്
ഈ നമ്മുടെ ഇതാ രായിരുന്നു എക്സാമിനർ ആരായിരുന്നു
മറ്റേ യില് ഇംഗ്ലീശിലെ മറ്റേ മുടി മൊട്ടയടിച്ച മൊട്ടയടിച്ചയല്ല കട്ടടിച്ച ടീച്ചറുണ്ടല്ലോ ബോഴിക്കെട്ട് പോലെ അതെ ഹൈറ്റും നല്ല വെയിറ്റ് ഒക്കെ ഉള്ളെ നല്ല കമ്പനി ആയിട്ടുള്ള ഇംഗ്ലീഷില്, പിള്ളേരോടൊക്കെ നല്ല കമ്പനി. ടീച്ചർ. അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉള്ള നല്ല നീള ഉള്ള. നീ കണ്ട അറിയാം. മിസ്സിന്റെ- പേര് ഞാൻ മറന്നു പോയി. മിസ്സിനെ ഞാനിപ്പ അഡ്മിഷൻ എടുക്കാൻ പോയപ്പോ കണ്ട് മിണ്ടിയാര്ന്ന്. മിസ്സ് പറഞ്ഞഞ്. അല്ല മിസ്സ് ഇംഗ്ലീ ഹിന്ദി- കെമിസ്ട്രി ബാച്ചിലായിരുന്നു, ഇവർ ആണ്. പക്ഷെ മിസ്സ് പഠിപ്പിച്ചിട്ടില്ലന്ന് ഞാൻ പറഞ്ഞു. മിസോറാം, ശംഭുസാറിന്റെ ഒക്കെയ ക്ലാസ്സിലണ് ഇല്ല നമ്മളെ പഠിപ്പിച്ചിട്ടില്ല.
ഈ ശംമ്പ സാറിന്റെ കൂടെ പഠിച്ചവരോയ്ച്ചെ. ചിരി ഒരു ടീച്ചറിനെ ഞാൻ കണ്ട്. എന്നോട് ചോയിച്ച്. ഇംഗ്ലീഷിലെ സംഭവ ശംഭു സാറിൻന്ന് പറഞ്ഞിട്ടൊരു സാറില്ലെ എന്ന് മിക്സഡ് കോളേജിൽ എന്ന് പറഞ്ഞ ചോദിക്കും.
ഏ. ഞങ്ങള് ഇങ്ങോട്ട് ബോംബെന്ന് ഇങ്ങോട്ട് വന്ന സമയത്ത്.
ആണോ? എവിടൊ വെച്ച നീ കണ്ടേ?
ഏ. എറണാകുളത്ത് വെച്ചങ്ങാണ്ട് കേറി. ആലപ്പുഴയോ അവിടെങ്ങണ്ടിറങ്ങി കോട്ടയത്ത് ഇറങ്ങി ശരിയാ. എറണാകുളത്ത്.
ശംമ്പസാർ ഡോക്ടറേറ്റ് പഠിച്ചതു വല്ലോ അവിടെയിരിക്കും. ഈ ഇടയ്ക്കല്ലേ ഡോക്ടറേറ്റ് കിട്ടിയത്.
ഉം.
ഞങ്ങളുടെ അമ്മ ഇന്നലെ. നിന്നെ പഠിച്ചു. - ബി എഡ് പഠിച്ചതോ?
ബി എഡോ, ബി എ ഏതോയാ. ഡോക്ടറേറ്റ് അല്ലന്ന് തോന്നുന്നു.
ഞാൻ ഇന്ന് എവിടെയോ, മറ്റേ എ പഠിക്കാൻ നേരത്ത് ഞങ്ങള്- ഏ പഠിക്കുന്നതിന്റൊന്നോ അല്ലാതന്ന ആ അല്ല അല്ലാതതോന്ന്-. ആ എവിട ആ, ഞാൻ മറ്റേ യൂണിവേഴ്സിറ്റിയിൽപോയില്ലിയോഇടക്ക് കേരള യൂണിവേഴ്സിറ്റി. പോയിട്ട് തിരിച്ചു വന്നപ്പം. മറ്റേ എന്തുവാ നമ്മുടെ ശീലാമിസ്സ്. ശീലാമ്മ പഠിച്ച സ് കോളേജ് ഉണ്ടായിരുന്നല്ലോ? ബി ബി എഡോ, ബി എയോ ഏതൊരു കോളേജ് തിരുവനന്തപുരത്ത്? ഏത് കോളേജായിര്ന്ന്? കാര്യവട്ടമല്ലാ കാര്യവട്ടത്തല്ലല്ലോ മിസ്സ് പഠിച്ചത്
ഇന്ക്ക്യറിയത്തില്ലടി മിസ്സേതിലാ പഠിച്ചേന്ന്
മഹാത്മാഗാന്ധി കോളേജിലായിരുന്നോ പഠിച്ചത് ആഹ് ഏതോ ഒരു കോളേജ് ഞാൻ കണ്ടായിരുന്നു
ആഹ് ശരി ടീച്ചറേ ഫസ്റ്റ് ഫസ് ച്ചർന്ക്ക് ഫസ്റ്റ് എ എന്ത് വല്ലായിരുന്നോ ഉം ടീച്ചറ്ന്? എം എ ഫസ്റ്റ് റാങ്കോ?
എം എ ആയിരുന്നോ
ആഹ് ഏതോ ഒന്ന് ഏതോ ഒരെണ്ണത്തിന് ഫസ്റ്റ് റാങ്ക് ആയിര്ന്ന് അത്രയും ബുദ്ധി നമുക്കൊന്നും കിട്ടത്തില്ലടീ
ആഹ് അത് നോക്കണോ പിന്നെ അയ്യോ അയ്യോ
അതങ്ങനെ പഠിച്ചെടുക്കുന്നത് ഏഹ് മ മലയാളം പിന്നേം പറയാ
ഹിന്ദി ഈസിയാടി പക്ഷേ ഏഹ് വെ വായിക്കാ ഫ്ലുവന്റ് ആയിരുന്നതല്ലേ എനിക്ക് ഫ്ലുവന്റ് ഒന്നും അല്ല അതാപ്രശ്നം
ആഹ് ആഹ്
പണ്ടൊക്കെ നല്ലോണ്ണം പഠിക്ക്യാര്ന്ന് ഇപ്പൊ വന്ന് വന്ന് പഠിക്കിന്നേയില്ലാ പണ്ടൊക്കെ ഹിന്ദി അറിയാര്ന്നെടീ ഇപ്പൊ വന്ന് ഹി ഹിന്ദി പഠിക്ക്യിന്ന എനിക്ക് ഹിന്ദി അറിയത്തില്ല ആരേലും ചോയിച്ചാ ഞാൻ ഉം ഹിന്ദിയാന്നെന്ന് ഞാൻ പറയത്തില്ല ഞാനെ ഡിഗ്രി ഡിഗ്രി മാത്രം
എന്റെ അമ്മേം പറയും നമ്മള് കൊച്ചു നാളീ പഠിപ്പിക്ക്ന്നയല്ല ഉം ആഹ് അമ്മ നമ്മളെ പഠി